ഹലോ കേക്കാവോ? ആഹ് കേക്കാവോ? ഓഹ് ഉം ഉം. ഉം ആഹ് ഇവടില്ല അവടി അവധിയാ.
ആഹ്
ഉം പ്ലേ സ്കൂളൊക്കെന്നവധിയാ സ്കൂളിലുണ്ടെന്ന് തോന്ന്ന്നു. ഉം നമ്മടെ മേൾത്തെ കുട്ടികളെ ഒന്നും കാണ്ന്നില്ലേ അവർക്കൊക്കെ ഉണ്ടെന്ന് തോന്ന്ന്നു. പ്ലേ സ്കൂളായതോണ്ട് അവധി കൊട്ത്ത്.
ആഹ് തൊട്ടട്ത്തൊക്കെ പിള്ളാരൊക്കെ ഉണ്ടല്ലേ?
ആഹ് ഉണ്ടു ണ്ട്.
ആഹ്.
നമ്മെ നം അഹ് ഇല്ല ഇവിടെ റോഡ് സൈഡാണെ അത് കൊണ്ട് അങ്ങനെ
ആഹ് ആഹ് ഹ.
ഇടെ നമ്മടെ അവിടെന്ന് പറഞ്ഞ ഒരു വീട് ഒരു കോമ്പൗണ്ട് അത് കഴിഞ്ഞിട്ടില്ലേ അട്ത്ത വീട് ഇവിടെ അട്ക്കി അട്ക്കി അട്ക്കി അട്ക്കി വീടല്ലെ നമ്മുടെ രണ്ട് വീട് ഇരിക്കുന്നരത്ത് ഇവിടെ പത്ത് വീടങ്കിലും കാണും മിനിമം അത് ഇടക്ക് ചേ ചേട്ടൻ ഇങ്ങനെ പറയും ഇത് നമ്മക്കിത്ര സ്ഥലം കിട്ടിയാ നമ്മള് ഒരു വീടുണ്ടാക്കും നമുക്കതിന്റെ രണ്ട് നെല അത് കഴിഞ്ഞിട്ട് ഒരു കോമ്പൗണ്ട് പിന്നെ നമ്മടെ പറമ്പ് അസീദൊക്കെ ഇവിടെ അങ്ങനെല്ലല്ലോ
ആഹ് അവിടെയെല്ലാം അടുപ്പിച്ചടുപ്പിച്ചല്ലേ ഒരു ശകലം ഏരി യഅവര് കളയത്തില്ലല്ലോ
കളയത്തി ല്ലഎല്ലാവര് അതുപോലെന്നെ അവരെല്ല നമ്മളെപ്പോലെല്ല എല്ലാ പൈസെല്ലാം സേവ് ചെയ്ത് ചെയ്ത്
ആഹ് ആഹ് അതെ. നമ്മടെ ഇവിടെന്ന് പറഞ്ഞാല്ലാഡംബരം അല്ലേ കൂടുതല് ഒരാൾ അങ്ങനെ ചെയ്താ മറ്റൊരാൾ ആ അതിനെക്കാട്ടിലും ചെയ്യണം
അതെഇയൊടക്കെ ചേട്ടൻ ഫിനാൻസിൽ ആണ് ഇങ്ങനെ ചിറ്റി ഒക്കെയ ആണ് അപ്പൊ ഒരാള് ഇങ്ങനെ വന്ന് കയറിവന്നു സംസാരിച്ചു ആഹ് സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു ലക്ഷത്തിന്റെ ചി ട്ടി ഇപ്പ ചിറ്റി കീഴാന ഒരു ലക്ഷം രൂപ കയ്യിലുണ്ട് അങ്ങനെ പറഞ്ഞു അ അമ്പ അമ്പത് ലക്ഷം എന്റെവരചിറ്റിട ഇപ്പൊ ഒരു ലക്ഷം രൂപയുടെ കയ്യിൽ ഉള്ളത്എന്നിട്ട് ഞങ്ങള് എന്നോട് വീട് ചേട്ടൻ പറഞ്ഞ് ഞങ്ങ ളെസ്ഥിരം ചായ കുടിക്കാൻ പോകുന്ന കടലെ ചേട്ടനാ ചെറിയ ചായക്കടയാണ് പക്ഷേ അവിടെ ചെന്നഅതുപോലെ വരു വരുമാനം ഉള്ള തൊണ്ട്അല്ലെ ചേട്ടൻ അങ്ങനെ
ആഹ് അതെ അവരൊക്കെ സേവ് ചെയ്യുന്നുണ്ട് നമ്മുടെ എവിടെന്ന് പറഞ്ഞാൽഈ പറഞ്ഞ പോല ആർ പാടുവാ നമ്മള് ഒരാൾക്ക് ഇപ്പം കാറുണ്ടെങ്കിൽ മറ്റോ വീട്ടിൽ അതില്ലെങ്കിൽ നാണക്കേടാന്നും പറഞ്ഞോണ്ടേ
ഇ എം ഐ വഴിയാണേങ്കിലും പോയിത് എടുത്തിരിക്കും
ഇ എം ഇട്ടാണെങ്കിലുംഎടുക്കും
ആ അതാപറഞ്കൈ ക്യാഷ് ഉണ്ടോ ഇല്ലയോ ഇ അതുപോലെ തന്നെ എല്ലാരും വീട് വെച്ച് എന്തുവാ മേളില്ത്തെ നിലയൊന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്ക് വീടുകളിലും ആവശ്യമോ ഇല്ല പിന്നെ അതും ഒരു ആർഭാടമല്ല നമ്മള് മേളിൽ വെച്ചിട്ടിരിക്കുന്നു അവിടെ പിന്നെ പല്ലിയും കേറി അതും കേറി ഇതും കേറി അവിടെ കിടക്കുന്നതല്ലാതെ നമ്മ നമ്മള്‌അങ്ങോട്ട് പോകത്തില്ല ഇവിടെയാണ് ഇപ്പൊ ഞങ്ങള് വീട് വെച്ചിട്ട് ഞാൻ അന്നേ പറഞ്ഞതാ ആ മേളിൽ നമുക്ക് റൂമ് വേണ്ട കാരണം ന ഇപ്പോ നമ്മള് കേറത്തില്ല ഞാനും മോളും മാത്രം ത്രേള്ളൂ ഇവിടെ അപ്പൊ നമ്മൾ അങ്ങനെ പോകത്തില്ലല്ലോ അപ്പൊ മോക്ക് നിർബന്ധ മേളിലേ അവ ഇക്ക്ഒരു റൂം വേണന്ന് ഇന്ന് വരെ അവിടെ ഒരു ദിവസം പോലും പോയി അവള് കിടന്നിട്ടില്ല അതാ അവൾക്ക് പോടിയാന്നാ പറയുന്നത് ഹലോ ഹലോ കേൾക്കാവോ
ആഹ് കേൾക്കാം കേൾക്കാം അല്ല അല്ല അങ്ങനെ കുഞ്ഞിനെ പറഞ്ഞും കാര്യല്ല
ആഹ് അതാ അതാ അതാ ഞാൻ പറഞെ നമ്മുടെവിടുത്തെ ആ എല്ലാര്ടെ മൈയ്റ്റിലതാന്ന് വെച്ചോ ഇപ്പൊ നമ്മള് എല്ലാരും വെ ക്കുന്ന് നമ്മളതുപോലെ ചെയ്യുന്നു പക്ഷെ അവിടെ അങ്ങനെയല്ല അവര് എത്ര എത്രത്തോളം ചുരുങ്ങാവോ അത്രത്തോളം ചുരുങ്ങിയല്ലെ അവിടെയുള്ളെ ആൾക്കാര് ജീവിക്കുന്നേ?
ഉം
നമ്മള് ഇവിടെ ആ രീതികൾ കാണിക്കുവാ അതുകൊണ്ട് അവർക്കൊക്കെ സേവിങ്സുണ്ട്
അതെ അതെ ഒരു ഒരു വേറൊരു കൂട്ടുകാരന്റെ വീട്ടി പോയതാ ഇവിടത്തെന്നെ ഇപ്പോ പോളോയിൽ ജോലിയ്യുന്നൊരാളാ അവന്റെ വിട്ടി പോകുമ്പോ നമ്മൾ പൊറത്ത് നോക്കുമ്പോ ഒരു ചെറിയ റൂമ് പോലെ
ആഹ് ഹാ
റുമ് പോലെ അപ്പം ഞാനോർത്തു പോയി അയ്യോ ഇത്രേം പാവപ്പെട്ട വീട്ടുകാരാണോന്ന് മ് കേറി ഉള്ളിലേക്ക് പോകുമ്പഴകത്ത്
അകത്ത് ആ ആ അവിടെയൊക്കെ എനിക്ക് തോന്ന്ണു അങ്ങനെയാ തോന്നുന്നു വീടുകളെ
ആഹ് അങ്ങനെയാ ടിസൈൻ ചെയ്തെ കാരണം ആ സ്ഥലം ലാഭിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് ബാക്കി സ്ഥലവുണ്ടെങ്കില് വാടകക്ക് കൊടുക്കാം വീട് പണിത്തിട്ട് മേള്ലേക്കും ആ ഞങ്ങടിപ്പെ ഞങ്ങളിപ്പോ ഇവിടെ
എല്ലാരും വീട് വാടകക്ക് കൊടുത്തെ അങ്ങനേം പൈസ ഉണ്ടാക്കുന്നുണ്ട്
ആഹ് ഞങ്ങടെ ഇവിടെത്തന്നെ ഇവിടുത്തെ ഞങ്ങളിപ്പോ താമസിക്കുന്നട്ത്ത് ഹൗസ് ഓണറാണേലും വീടിന്റെ മേളില് ഏഹ് വീടിന്റെ മേളിലും വാടകക്ക് കൊടുത്തേക്കുവാ. ഈയൊരു ബിൽഡിങ് കൊടുത്തേക്കുവാ പിന്നെ ഹൗസ് ഓണറിന്റെ അനിയ ത്തി ആണേലും ഇവിടെയുണ്ട് പിന്നെ വേറൊരു നാട്ടിലിത്പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കടകളും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്.
ആഹ് അതെ
അത് പിന്നെ അവരുടെ ആ തലമുറ യിങ്ങനെയൊക്കെ
ആഹ് അത്രേം വരുമാനവും അവർക്ക് കിട്ടുവല്ലേ ഇതിന്നെല്ലാം വേ
ആഹ് നല്ല വരുമാനം കിട്ടുന്നുണ്ട്.
ഏഹ് അവിടെയെങ്ങനെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? അതോ
ആ കുടിവെള്ളത്തിന് കൊറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കൊഴപ്പവില്ല
അവിടെ വെള്ളത്തിന് നമ്മുടെ വേറെ ക്ലോറിൻ അങ്ങൻത്തെ വെള്ളവാണോ?
ആഹ് അങ്ങൻത്തെ വെള്ളവാണ് വരുന്നതെ
മുടിയൊക്കെ കഴുകുമ്പളും പാടായിരിക്കും അല്ലെ ഭയങ്കര കട്ടി പോലെ ആ ഞങ്ങളന്ന് ഞങ്ങളിതുപോലെ ഹോസ്റ്റ ലിൽ നിക്കുമ്പളേ ഇത്പോലെയിരുന്നു നമുക്ക് മുടി കെട്ടി നേ തോന്നുന്നില്ല പിന്നെ മുടിയെ പിടിക്കുമ്പോ ഏതാണ്ട് ചകരി പോലെ നമുക്കങ് ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടി ന്ന് നമ്മളിങ്ങനെ ശീലിച്ചിട്ടേ നമുക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനത്തെ വെള്ളത്തിൽ കുളിക്ക
ആഹ് ഇവരങ്ങനെ എല്ലാ ആഴ്ചയിലും തല നന കഴുകേല എല്ലാ ദിവസവും കഴുകേല ആ ഒരു രണ്ടാഴ്ച കൂടു രണ്ടാഴ്ച ആഹ്
ആ അതെ അങ്ങനെയൊള്ളൂ അവരൊക്കെ ഉം അല്ല അതേ പറ്റത്തൊള്ളൂ ഏഹ് നമ്മക്ക് അല്ല നമ്മളായാലും നമ്മുടെ മുടി മുഴുവൻ പോക്ക എനിക്കാണേ നല്ല മുടിയുണ്ടായിരുന്നു അവിടെ ചെന്ന് ഈ പറഞ്ഞപ്പോലെ. നമ്മള് ഈ ഹോസ്റ്റലിലെ വെള്ളം യൂസെയ്ത് യൂസെയ്ത് നമുക്കാണേ എന്നും തല കഴുകിയില്ലേ നമുക്കൊരു സമാധാനുവില്ലല്ലോ. കുളിച്ചില്ലാന്ന് കുളിച്ചില്ല, കുളിച്ചില്ലെന്ന് പറയും.
കുളിച്ച ദേഹമേ കതല കഴിയിലെല് ന് ഓല് ഇത് കുളിക്കാത്തന്റെ ഒരു ഫീലാ.
അതാ നമുക്ക് നമുക്ക് ആ തല കഴിയെങ്കിലേ നമുക്കത് കുളിച്ച് ആ അങ്ങനെ പൂർണ്ണമായി പറയാൻ പറ്റുള്ളൂ അത് നമുക്ക് അയോ അയ്യോ കുളിച്ചല്ലോ തല കഴുകിലല്ലോ. ഇങ്ങനെ ഇരിക്കും മനസ് ഞങ്ങളുടെ അവിടെ ഹോസ്റ്റൽ ഇതുപോലൊയിരുന്നു.
ആഹ്
പിള്ളേര് എല്ലാരും പറയും. ആഹ് അതെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് പക്ഷെ അവരൊക്കെന്ന് പറഞ്ഞ അങ്ങനെ ശീലിച്ച കൊണ്ട്.
ശീലിച്ചു ആ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട അങ്ങനെയൊക്കെ ചെയ്താല് അവർക്ക് അത്യാവശ്യം നല്ല
ആഹ് അവർക്ക് നല്ല മുടിയ അല്ല നമ്മൾ നമ്മള് ചെയ്യുന്ന സത്യത്തി തെറ്റ് നമ്മളീ ഡെയിലി മുടി വാശ് ചെയ്യലെന്നാ പറയുന്നെ നമ്മുക്കറിയത്തില്ലല്ലോ നമ്മള് എണ്ണ തേ ക്കുന്നു തല പോയി കഴുകുന്നു ഇത് തന്നെയല്ലേ എന്നും.
അതെ അതുഅല്ല ഇവര് ആഹ് കറിവേപ്പില ഉണ്ടിങ്ങനെ എന്താ ഒരു പലഹാരം പോലെക്കെ ഉണ്ടാക്കി കഴിക്കും ഒ അധികം എണ്ണ ഒയി ഒയിക്കാതെ പിന്നിങ്ങനെ നെല്ലിക്ക കൊണ്ട് ആഹ് അങ്ങനെ കൊണ്ടാക്കി ഞാനിങ്ങനെ എന്റെ മുടി കൊറെ കൊഴിഞ്ഞു അപ്പ ഞാൻ വെട്ടി കളഞ്ഞപ്പ അപ്പറത്തെ പ്പ ഇങ്ങനെ വെച്ചിങ്ങനെ പ്പ നെല്ലിക്ക വെച്ചൊക്കെ ലേഹ്യ ഉണ്ടാ
ആഹ് അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുവായിരിക്കും അഹ് അല്ലെലും അവിടെള്ള ആൾക്കാരക്കെ. എല്ല നല്ല മുടിയുണ്ടല്ലോ.
എഹ്
ആഹ് അവരൊക്കെ അങ്ങനെക്കെയിരിക്കും ഉം ആഹ് അതെ അതെ ഉം അവര് കൊറെ മുല്ല
നല്ല രസ രാവിലെക്കെ എണീറ്റ് ഇറങ്ങി പോകുമ്പോഴേ എവിടെ പോയാലും. അതിപ്പോ ആശുത്രി പോയാലും അതങ്ങനെയാ ആദ്യക്കെ എനിക്ക് കാണുമ്പോ സത്യ ആഹ്
ഇങ്ങനെ മരണവീട്ടു പോയാലും അവരങ്ങനെയല്ല ഞാ ചെയ്യുന്നേ
അപ്പൊനിക്ക് ആഹ ആദ്യക്കെ എനിക്ക് ചിരി വെരുവരുന്നേ അപ്പൊ ചേട്ട ട്ടായി ഞാൻ വരുന്നതിന് ഒരു വർഷം മുൻമ്പ് ഇവിടെ വന്നതാ അപ്പൊ ചേട്ടയ്ക്കെന്തേലും അത ഇതായി അപ്പൊ എനിക്കിങ്ങനെ ആദ്യട്ട് കാണുമ്പോളൊക്കെ എനിക്ക് ചിരി വരുല്ലോ അപ്പൊ ചേട്ടായിറഞ്ഞു അങ്ങനല്ല അത് അവരുടെ ആചാരവാ അങ്ങനെയാണ് എവിടെപോയാലങ്ങനെയ ഇപ്പൊ ഇപ്പൊ നമ്മളൊരു അടുത്ത വീട്ടിലേക്കൊക്കെ പോകുമ്പോ നമ്മള് ചെലപ്പോ ഷാളുവിട്ടേച്ച് വെ അങ്ങറങ്ങി
ആഹ് ആഹ് ആഹ്
സാറ അങ്ങനെല്ല
ആഹ് അവര് നല്ലൊരുങ്ങി എല്ലാ എല്ലരും സാരി ഉടുത്ത് കൊച്ചുപിള്ളേരതൊട്ട് ഇ സാരി
ആഹ് ആഹ് ഒരുങ്ങിവെരു അതുല്ല ചില സമയ ഞാ പൊ ട്ട് തൊടാതെപോകും
ആഹ് അ ആഹ് അവിടെക്കെ അതൊക്കെ ഭയങ്കര ഇതാ തോന്നുന്നു ഹലോ കേക്കുന്നുണ്ടോ ഹലോ
കേക്കാവോ
ആഹ് കേക്കാം
ഓഹ് ആഹ് അതായത് നമ്മടെ ഇവിടുത്തെ നമ്മ ഇ ല്ല മഴയായിട്ടൊന്നു ഇല്ല
ആഹ് ആഹ്
ചെറുതായിട്ട് മൂടികെടപ്പുണ്ടായിരുന്നു ഞാൻ തുണി അലക്കി വെളി ഇട്ടേക്കു വാര്ന്നേ അപ്പ അകത്ത്ന്ന് നോക്കിയപ്പോ ഭയങ്കരായിട്ട് മൂടി കെടക്കുന്നു ഞാ ഓർത്ത് ഇതെന്താണ് പെട്ടെന്ന് നോ ക്ക്‌യുമ്പൊ മൂടി കെടക്കുന്നു അത് കഴിഞ്ഞിട്ട് തുണിയെക്കെ എട്ത്ത് അകത്തിട്ടപ്പ ദാണ്ടെ ഇവിടെ വെ
നല്ല വെയില് അല്ലേ ആഹ് ആഹ് ആഹ് ആഹ് അല്ല ഇപ്പ അവിടെ കാലാവസ്ഥ നല്ല മഴയാണോ അതോ വെയിലാണോ അതോ
വെയിലാ അഹ്
വെയിലാ ആഹ് ആഹ്
ആഹ് ഇവ്ടെ മഴപെയ്താലും ചൂട് ചൂടല്ലേ തണുപ്പ് അങ്ങനെ ഇല്ലല്ലോ പിന്നിം ഈ മഴ പെയ്താ റോഡ് നെറച്ച് വെള്ളാവും അറിയത്തില്ലേ
ആഹ് ആഹ് അതാ
ക്കിയിം അഹ് അതാണ് ഏറ്റവു വല്ല്യെ പാട് എങ് ഈ ചെ ട്ടായി ഇങ്ങനെ പറയാ ഈ വണ്ടി കൊണ്ട് പോവുമ്പൊ ഒക്കെ റോഡ് ഭയങ്കര ചൂടാക്മ്പോ കാല് നെലത്ത് കുത്താൻ പറ്റത്തില്ല അതുപോലെ ചൂ ചൂടാണ് അപ്പൊ മഴപെയ്ത് കഴിഞ്ഞാ കൊറച്ച് സമാധാനവൊങ്കില് എന്ന് മഴ പെയ്താലാ ഏറ്റവു വെല്ല്യെ പാടെന്ന് കാരണം ഈ പൊടിയല്ലേ ആഹ് പൊടിയല്ലേ ആഹ് ആഹ് അത് കഴിഞ്ഞിട്ട് ഈ മഴ പെയ്യുമ്പോ അത് പൊടി വറ്റ ഇത് വെള്ളം വറ്റി കഴിയുമ്പോ നല്ല പൊടിയാ
ആഹ് ഹാ
പിന്നെ ഇങ്ങനെ ചേച്ചിമാരൊക്കെ വന്ന് എടക്കെടക്ക് തൂത്തൊക്കെ കളയാറുണ്ട് ഈ കോർപ്പറേഷനിന്നൊക്ക ആള് വന്ന് മെയിൻ റോഡിലെക്കേ ഇന്നാലും പൊടിയാ അങ്ങനെ തൂത്തും കൂടെ കളയാതിരിക്കുമ്പോ ഭയങ്കര പൊടിയാന്നെ ആൾക്കാരെക്കെ പോകുമ്പോ ആക്സിഡന്റ് ഒക്കെ ആവുകേലെ കണ്ണിപ്പൊടി വീണ് കഴിഞ്ഞ്ട്ട് ഹെൽമെറ്റ് വെച്ച് നിന്നാലും പിന്നെ കണ്ണിലോട്ട് വീണാലേ
ആഹ് ആഹ് ആഹ് ആഹ് അവിടെ മഴ പെയ്താ എ ങ്ങനെ വെള്ളം കെട്ടികെടക്കോ അങ്ങനെയൊക്കെ ഉണ്ടോ അതോ
ഇല്ല ഇവിടെ നല്ല റോഡല്ലേ എല്ലാം നമ്മളെ അവിട്ത്തെ പോലെ കുണ്ടും കുഴിയൊന്നു ഇല്ലല്ലോ അഹ് അതെ നമ്മടെ അവ്ടെ റോഡേതാ തോടേതാന്ന് മനസ്സിലാവത്തില്ല
അയ്യോ
അവ്ടെ മഴ പെയ്ത പ്രശ്ന ഒക്കെ ഉണ്ടോ ഇങ്ങനെ
ഇൽ ഇല്ല ഇല്ല നമ്മക്ക് അങ്ങനെ വെല്ല്യെ കൊഴപ്പൊന്നു ഇല്ല ഒര് നമ്മക്ക് റബ്ബർ ഉണ്ടായിര് ന്നെ എല്ലാം നമ്മള് മുറിച്ചു ഇപ്പൊ നമ്മുടെ ഈ ഫാഗത്തോട്ട് അങ്ങനെ റബ്ബറ് ഒന്നും ഇല്ല അതുകൊണ്ട് ബല്ല്യെ മരങ്ങൾടെ ശല്ല്യോ അങ്ങനെ ഒന്നും ഇല്ല
ആഹ് ഓ ഈ റബറൊക്കെ ഉള്ളപ്പോ നമ്മള് രാവിലെ എണീറ്റ് വെട്ടാനൊക്കെ പോകണ്ടേ
ആഹ് അതെ
ഉം ഹും അപ്പൊ ചേട്ടാൻ പോയി ചെയ്യോ അതോ
ഇല്ലില്ല ചേട്ടൻ വെളിയിലാ ഇവിടില്ല ഇല്ല നമ്മൾ ഒരാളെ നിർ ത്തിയിട്ടുണ്ടായിരുന്നു രാവിൽത്തെ ന് ഇത്‌ മരം വെട്ടാന് ഇപ്പൊ ഒന്നുമല്ല ഇപ്പം റബറ് വെട്ടിക്കളഞ്ഞത്കൊണ്ട്പ്പം അങ്ങനെയുള്ള പരിപാടികളൊന്നുല്ല
ഉം ഉം അത് വെച്ചപ്പോ ലാഭായ്ര്ന്നോ
ആഹ് നമ്മുക്ക് അത്യാവശ്യള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുല്ലോ റബ്ബർ ഉണ്ടെങ്കി ഉള്ളപ്പോളെയ്
ആഹ് അഹ ഹാ
ചെല സമയത്ത് നല്ല വെലയാ ചെല സമയത്ത് വെല ഇടിയും ചെല സമയത്ത് നല്ല ഇനിയും വെക്കാൻ വേണ്ടി തന്നെയാ ഈ നമ്മള് ആഹ് ശെരിയെന്നാ ആഹ് ശരി ആഹ്